ഹലോ സുഖാണോ ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം
ഇപ്പൊ മഴയുണ്ടാവിടാ?
മായ ഇല്ല ഇന്നിപ്പോ അങ്ങനെ പെയ്തിട്ടില്ല വൈകുന്നേരം ഉച്ചക്കൊ പെയ്തിര്ന്നു.
ആഹ് ഇവിടെ അങ്ങനെ അങ്ങനെ മഴ പെയ്തിയിട്ടില്ല വെയകുന്നേരം ഉണ്ടായിന് പിന്നെ ചായ കുടിച്ചാ?
ആഹ ചായ കോഫി കുടിച്ച്. പൊർത്ത് പോയിര്ന്ന് മോൾക്ക് രണ്ട്‌ വയസവാനായി അപ്പൊ മോക്ക് ഡ്രസ്സ് ഒക്കെ എട്ക്കാൻ വേണ്ടീട്ട് പൊർത്തോയപ്പം അങ്ങനെ പൊർത്ത്ന്ന ഫു ക ച്ചായ കുടിച്ചെ.
അതെയ ആ ആ ആ ചായക്കെന്താ കടി? കടി എന്താ കയ്ച്ചത്? ഉ
തൊക്കെ എന്താണ് എന്തോ ഒര് ബ്രെഡില് എന്താ മുട്ട അര്ച്ച് കാണ്ടൊക്കെ ഇണ്ടാവൂലേ.
ബർഗർ വെൽതത.
ഉള്ളിയൊക്കെ വട്ടീണ്ട് ആ അതും കയ്ച്ചു സമൂസയും കഴിച്ചു. പിന്നം ആഹ് ഇപേ മോൾക്കൊരു ഉന്നക്കായ അപ്പം അതും ബാക്കി കഴിച്ചു അങ്ങനെ എല്ലാം കൂടി മിക്സ് ആക്കി കയ്ച്ചു.
ആഹ് ആഹ് ആഹ് എത്ര കുട്ട്യാളാ?
ഒര് മോളാെള്ളു രണ്ട് വയസ്സ് ആവാൻ പോവാണ് ജൂലൈയില്
അതെയാ വർത്താവ് എവിടാ?
മ് ഹസ്ബന്റ് ഇവിടെത്തന്നെണ്ട്.
അത് തന്നെയാ കുട്ടീന്റെ ബേർ ജനന ദിവസ ഏത് ഈ മാസാ?
ആഹ് ഈ മാസം ഒമ്പതാം തി.
ആറ്റ മോളത് പതിനാറിന അതാ ഞാൻ ചോദിച്ചത് ത്രേ മൂന്നാമത്തെ മോളത് എളേതിന്റ്
ആ രണ്ട് വയസ്സാവണേന്റെ മുമ്പ്ന്നെ പാല്കുടി നിർത്തീക്ക്ണ്
അതെന്തേ രണ്ടാമത്തെ വിശേഷ
ഇല്ല ല്ല വെറ്തെ അതായത് ഞാ തീരെ തടില്ല അപ്പൊ ഒന്ന് പാല്കുടി നിർത്തീട്ട് ഒന്ന് എല്ലാരുംങ്ങനെ പർ
അത് തടി കൊറയാണ് പാല കൂടി നിർ തീനു ന്ന് ചാര്ച്ചിട്ട് തടിയൊന്നും കൂടൂല
അത് കൊറെ ആൾ അങ്ങനെ ചെയ്ത് തൊന്ന് അങ്കല് വെറുതേ പറയലാ നല്ലണം പാല് കുടിച്ചാ മതി രാത്രി ഉം ഞമ്മളേല് പ്രശ് പ്രസയിച്ച് കയിഞ്ഞാലൊ നല്ല ഉഷാറു ആന്ന്. മെലിഞ്ഞിട്ടോ പ്രസയിച്ച ശേഷം ഭയങ്കര
ഞമ്മളാദ്യം നല്ല തടിച്ചിട്ടേര്ന്ന് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞ് പ്രസവൊക്കെ കഴിഞ്ഞീൻ്റേഷം നല്ല മെല്ഞ്ഞ് പോയി.
അതെ ആഹ് എന്റെ മോള് കുറച്ച് ഉഷാറ് ആയിട്ടവള് പറയ്ണ് മെലിയണം മെലിയണംന്ന് തടി വാണ്ട എനെക്ക് മൂന്ന് കുട്ടികളാന്ന്.
ആ എന്താ പഠിക്കണരുണ്ടോ
ആഹ് പ്ള ഒന്ന് പ്ലസ് ടു വിന് പഠിക്കുന്ന് ഒരാള് ഒമ്പതാം ക്ലാസ്സില് ഒരാള് എൽ കെ ജി ല് ഭർത്താവിന് എന്താ ജോലി?
ഭർത്താവ് വാട്ടർ പ്രൂഫ് നാ പിന്നെ ഇബടെ ഏഹ് കമ്പ്യൂട്ടർ ആയിട്ട് വീട്ടിൽ ജോലി ചെയ്യ്ണ്ട് ജോബ് ചെയ്യ്ണ്ട് കമ്പ്യൂട്ടർ ജോബ്
ആഹ് അതെ. വീട്ടില ഒറ്റക്കാ? വീട്ടില് ഉമ്മയെല്ലും ഉണ്ടാ?
ആഹ് ഓഹ് ഹസ്ബൻ്റിൻ്റെ ഉമ്മയും ഇപ്പിം പിന്നെ രണ്ടു പെങ്ങമ്മാരും ഏഹ് സ്കൂൾ പഠിക്ക്ണോരൂണ്ട്
അതെയാ. ഞായിടെ ഒറ്റ ഫേ കുടുംബായിട്ട് നിൽക്കുന്നെയാന്ന്. ഞാനും എൻ്റെ ഹസ് ഭർത്താവും പിന്നെ മൂന്ന് കുട്ടികളും മാത്രേ ഒള്ളു വേറെ ആരൂല്ല. വീടെടുത്തിട്ട് അഞ്ചു വർഷായി ഉമ്മയു ഉപ്പിം വേറെ വീട്ടിലാണ് അനിയത്തി ആഹ് അനിയനൊല്ലു അപ്പർത്തെ വേറെ വീട്ട് ആഹ് അനിയന്റെ കല്യാണം കയിന് ഭാര്യ വീട്ടിലാണ്. നമ്മള് ഭാര്യ വീട്ടിലേക്കാന്നല്ലൊ ഭർത്താവ് ഞമ്മടെ വീട്ടിലും ആന്നല്ലൊ
ആഹ് കണ്ണു അങ്ങനൊക്കെ സ്റ്റീൽല്
നാട്ടിലല്ല അങ്ങൻന്നെ ഞമ്മളെ നാട്ടിലങ്ങൻന്നെ
ആഹ്
വേറെന്തേ, രാത്രി എന്താ ഭക്ഷണം?
രാത്രി ഇന്ന് പ്പാ ഏഹ് ചോറ്ണ്ട് ചോറ് ഇല്ലാത്തപ്പള് ഉച്ചക്കത്തെ ചോറ് ഇല്ലെങ്കില് ച പ്പാത്തി വെക്കു
ചപ്പാത്തിയാക്കൂയായ്രിക്കു അല്ലേ ഞാൻ വർത്താവിന് പ ത്തലോ ചപ്പാത്തിയോ എന്തങ്കും ആക്കു ചോറ് തിന്നൂല കുട്ടികൾക്ക് ചോറ്ണ്ട്. ഇല്ല പിന്നെ കുട്ടികൾക്ക് ഇന്ന് മേഗി വാങ്ങീന് ഏതായാലും മേഗി വേണംന്ന് പറഞ്ഞ് അത് രാത്രി വേഗി കണ്ടിട്ട് കിടക്കും ഭർത്താവിന് പത്തലുടണം രാവ് ഉച്ച ക്ക് വെച്ച അയ്ലക്കറിയ്ണ്ട്. ആ അയ്ലക്കറി തേങ്ങ അരച്ചിട്ട് വെച്ചതാ. അതും കൂട്ടി പത്തല് നല്ല ടേ രസാ ന്നല്ല.
ഉം
വേറെ പഠ്ച് എന്തൊക്കെ ജോലി ചെയ്യുന്നുണ്ടോ നിങ്ങള്?
ഇല്ല ഞാൻ സൈഡ് ബിസിനസായിട്ട് ഇങ്ങനെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യ്ണ്ട്.
ആഹ് അത് കണ്ടിനി ഫോട്ടോ കണ്ടിനി അന്നിട്ട് ചെ അല്ലാടെ വേറെ റീ സെയ്ൽ ആയിട്ടും ചെയ്യുന്നുണ്ടൊ ഓൺലൈനിലായിറ്റം
ഇല്ല വേറൊന്നും ആക്ണില്ല.
അതെയൊ ആഹ് വേറെന്തേ? ഇവിടെ മഴ തുടങ്ങി
ഹേ മഴ പെയ്യ് ണ്ടൊ പ്പള്
ആഹ് നല്ല മഴ പെയ്യുന്ന്. നാ ഇത് ഇന്ന് അവധിയാന്ന് ഞമ്മക്ക് ഇവടെ അവധി പ്രഖ്യാപിച്ചനി. സ്കൂൾന്നും ഇല്ലേനി. നാളെ ഒറപ്പ അന്നാ അവധിയായിരിക്കും. ഭയങ്കര മഴ പെയ്യുന്നുണ്ട്. നല്ല മഴയ്ണ്ടല്ല ഇവിടാ. നല്ല ഉച്ചക്ക ഭയങ്കര ഇരുടും മഴയാണ്.
അങ്ങനെ ഇട തോണ്ട് മ രാവിലെ ഭയങ്കര മഴയായിരിക്കും. അപ്പൊ ക എന്ന് വുല്ല.
ഉം അവിടാ അവധി അവധിയായിട്ടുണ്ടായിന സ്കൂളില്ലു.
ഇല്ല ഇല്ല. സ്കൂൾ ഇന്ന് ഉണ്ടായിരുന്നു. ഇന്നലെ ഇ യിരുന്നു. മിനിഞ്ഞാന്ന് പിന്നെ സണ്ടെ.
കൃഷിയാ മറ്റും നടത്തുന്നുണ്ടാ അവിട?
ഇല്ല. അങ്ങനെ വീട്ടില് കൃഷി അതല്ല. ആതെയൺ ണ്ടായിരുന്നത് ആദ്യം ഉണ്ടായിരുന്നത്. ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് നല്ല കോവക്ക കായ് പ്പങൊക്കെ ഉണ്ടായിരുന്ന്. ഹസ്ബന്റിന്റെ വീട്ടില്, ഒക്കെ ഇണ്ട ന്തോ എന്തോ കണ്ണട്ടിയാറുണ്ട്, ഇവിടെ വീട്ടിൽ. ഞാനെല്ലാ മൂത്തച്ഛൻ വളർത്ത ന്നത്.
അതെയ. പിന്നെ ഇന്റെ പ്രസവല്ല കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് പോയിരിക്കും. പിന്നെ ശ്രദ്ധിക്കാൻ കഴിയാത്തോണ്ടയിരിക്കും.
ഇല്ല ഞാൻ നോക്കിയൊന്നും ചെയ്ത്തീല. മൂത്തച്ഛനും മു നോ ക്കിയിരുന്നത്. ഇങ്ങനെ പന്തലൊക്കെ കെട്ടി കൊട്ടിയിരുന്ന്. ഒല്, ഒല് വേറെ വീട്ടിലാണ്.
അതെയ.
ഉം. ചെടികളില്ല. ആഹ ചെടികളൊക്കെ കൊറച്ച് കൊറച്ചുണ്ട്.
എന്റെ അടുത്ത് അങ്ങനെ. കൊറച്ച് കൊറച്ച് വേഗം പോന്നില്ലേ. വെയില്,
വെയിലായി കഴിഞ്ഞ പോവാണെ. ആഹ ഇവടെ വള്ളം കേ വള്ള ഇല്ലല്ല അങ്ങനെയൊന്നുല്ല. റോഡിന്റെ അടുത്തന്നെ.
റോഡ് സൈഡ് തന്നെ. പക്ഷെ എന്റെ വയലുണ്ട് ഒരു ഭാഗം. വെള്ളപ്പൊക്കൊന്നും അത് ഇല്ല. നമ്മടെ ത്തില്ലില്ല അത് കാണും. വെള്ളം കാണും. അങ്ങനൊരു വയൽക്കര. വേറന്തേ?
ഇന്ന് ഇവിടെ എന്താ ഉച്ചക്ക് രാത്രി ഫുഡ്. ഓള് ഇവിടെ അങ്ങനെ കളിക്കണ്ട്.
അതെയ. രാത്രിയാണ് ഈടെ ചോറും ഉണ്ട്, പത്തലും ചൂടണം, മാഗിയും ഉണ്ട്. അങ്ങനെയല്ലോ എന്തെങ്കിലും ആ
ഉച്ചക്ക് എന്തൊക്കെയ ഉണ്ടായി ഇന്ന്?
ഉച്ചക്ക് ചോറ്, പിന്നെ അയില പൊരിച്ചത്, അയിലക്കറി.
ആഹ് നല്ല രസാ. ഉച്ചക്കിന്നിവിടെ മീൻകറി. എന്താ തെരവേ എ ന്ത് ഒരു മീൻ കറിയും, മീൻ പൊരിച്ചതും.
ആഹ് ആ.
പിന്നെ നമ്മള കുമ്പളങ്ങക്കറി തേങ്ങ അരച്ചതും, പയറു ഉപ്പേരും. ഇവിടെ മുളകുകറിയും വേണം, തേങ്ങാക്കറിയും വേണം.
അതെയാ. എന്റെ പിന്നെ കുട്ടികൾക്കല്ലേ.
മുളകുകറിയും വേണം.
ആഹ്. എന്റെടുത്തല് രണ്ട് കറി ആക്കി പിന്നെന്തായാലും, പിന്നെ ആ ഒരു കറി ചടന് മറിക്കേണ്ടി വരും. കുട്ടികള് മൂന്നാക്ക് അത്രേം വേണം കറി. ഒരാള് കൂ രണ്ടാള് കൂട്ടും പിന്നെ ഭർത്താവിന് രാത്രി മതി ഉം
ഹസ്ബൻഡിന് എന്താ ജോലി രാവിലെ പോ
കടയാന്ന് കടയിലാന്ന് രാവിലെ പോവും രാവിലെ പോയിട്ട് രാത്രി വരും പത്ത് മണിയാവും ഇതാന്ന് ശ് ജ്യൂസിന്റെ
ആഹ് രാവിലെ തന്നെ ഓപ്പണാവോ
ആഹ് രാവിലെ ആറ് മണിക്കെ ഓപ്പണാവും തുറക്കും
ഏഹ് ആ നേരത്തൊക്കെ ആരെലും ഉണ്ടാവുവോ ജ്യൂസ് കുടിക്കാനൊക്കെ
അതുമാത്രല്ല കടികളും ഉണ്ടാവും പലതരം ഐ മോഡല്
ചായയിണ്ടാവൂല്ലേ
ചായയുണ്ടാവും ജ്യൂസുണ്ട് ചായ രാവിലെ ആറ് ചായ കൊടുക്കും കടികളും പിന്നെ ജ്യൂസ്
നിങ്ങള് വീട്ടില് ഇണ്ടാക്കി പോക്കാ അല്ലെങ്കി അവിടെ പോയിട്ട് ഇണ്ടാക്കല്ലോ
അവിടുന്ന് ആ ആക്കലാന്ന് പിന്നെ ജസ്റ്റ് പുതിയ നല്ല മോഡലില് ഞാൻ ഇവിടുന്നുണ്ടാക്കി കൊടുക്കും
ആഹ് എന്നും ങ്ങക്കപ്പ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരൂല്ലേ
ആഹ് അത് ഞാൻ ഇണ്ടാക്കൂ അത് ഞാൻ പൊതുവേ ഞാൻ ഭക്ഷണാക്കുന്ന കാര്യത്തില് നല്ല പ്രാക്ടീസ് ഉണ്ട്
ഹേ ഇന്ന് എന്താ കണ്ട് ഇണ്ടാക്കി കൊടുത്തേ ചായേംകടി
പിന്നെ കൈവീശി അറിയാവോ പാലപ്പോ പലപ്പോ
ആഹ് പാലപ്പം മറ്റേ നമ്മള് പാല് ഒഴിച്ച് കണ്ടത്തുകുത്തുന്നു
അല്ലടാ മുറുക്ക് മോഡല് കാണും കാണ്‌ണം മുറുക്ക് പോലെ ആണ്
ആഹ് ആഹ്
മുറുക്ക്ന്ന് പറഞ്ഞാ അറിയോ അതുപോലെ സാൻഡ്വിച്ച് ഇല്ലേ റൊട്ടിന്റെ ഉള്ളില് ഏ മുട്ടിയിട്ടിട്ട്ന്ന് പറഞ്ഞിട്ടില്ലേ
ആഹ് ആഹ്
രണ്ട് റൊട്ടി ആയിട്ടുള്ളതല്ലേ നീ ചായക്കിപ്പം കുടി
അയിനൊക്കെ എത്ര അയിനൊക്കെ എത്ര രൂപയാ കൊടുക്കല് ഒന്നിന്
അതറിയില്ല ഞാൻ അങ്ങനെ ക്യാഷ് ഞമ്മള് പൈസ നോക്കുന്നില്ലല്ല ആഹ് അങ്ങന ഭർത്താവ് അങ്ങന കൊണ്ടു പോന്നയല്ലേ അവര് ആട്ന്ന് എത്രയൊന്ന് നിങ്ങള് എത്ര പൈസയ്ക്ക അന്ന് അവിടെ അന്ന് വാങ്ങിയതിന്ന്
ഉം ഉം അത് ഇക്ക് അറിയില്ല ഹസ്ബൻഡ് വാങ്ങിത്തരും നമ്മള് തിന്നാണ്ടാവൂല
അതന്ന സാൻഡ്വിച്ച് വീട്ടീന്നന്നെ ഇണ്ടാക്കാലാ അതിന്റെ പാ മിഷീൻ മേടിച്ചാ മതിയല്ല
ആഹ് ടൈം ആയിക്കാണ് എന്ന ഇങ്ങള് കട്ടാക്കിക്കളി
ആയിട്ടില്ല അഞ്ച് എന്നാ ശരി
ഹലോ ആഹ്
ആഹ്